അലോ.
ലോ.
ലോ കേൾക്കുന്നില്ലേ.
കേക്കുന്നുണ്ട്. എന്തൊക്കെണ്ട് വിശേഷങ്ങള്. ചായുടിയൊക്കെ കയ്ഞ്ഞോ?
ഓ ചായകുടിയൊക്കെ കയ്ഞ്ഞു. മക്കളെ പർഞ്ഞേച്ച് ഏ.
ഫുഡൊക്കെ റെഡിയാ ക്കാൻള്ള.
ഫുഡ്ഡ്ന്ന് ചെറിയൊര് പരിവാടിണ്ട് ഉച്ചക്ക്.
ഉം.
ഇന്നലെ രാവിലെ ഫുഡ് ആക്കി പിന്നേണ് മോള്ണ്ടയിന്. മോള് പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്ക്ണതാ.
ഉം.
ഹലോ
ഹലോ കേക്ക്ണ്ട് പറഞ്ഞ് പറീ
ലീവിന് വന്നേ ലീവ് കഴിഞ്ഞ് പോയതാ മോള്ന്ന് അപ്പൊ രാവിലാത്തെരക്കിലേയിര്ന്ന് ഇപ്പം ഒക്ക് കൊണ്ടോവാൻ ഫുഡൊക്കെ ആക്കി
ഉം ഉം
വേറെന്താ നോക്കണ്ല്ലെ
ഞങ്ങൾ ഫുഡ് കഴിച്ചു രവിൽത്തെ കഴ്ച്ചു ഞ്ഞ് ഉച്ചക്ക് പറഞ്ഞാതിരി ഒരു പരിപാടി ഉണ്ട് കല്യാണണ്ട്
ആ
അതിന്റെതായ തരക്കിലൊക്കെയാണ് അലക്കലും അങ്ങനെയൊക്കെയാണ്
മക്കള്ല്ലേ എനിക്ക് മൂന്നാള്
മക്കള് നാലാള്
മുത്താളെത്രേ
ന്നാള് ഇപ്പ്
എങ്ങനേ
പ്ലസ്റ്റൂല്
പ്ലസ്റ്റൂലോ
ആഹ ആഹ് കേക്ക്ണ്ട്
ചെറ്തോ ചെറിയേതിന് മൂന്ന് വയസ്സ് രണ്ടാമത്താള് പത്തില് മൂന്നാമത്താള് അഞ്ചില് ഉം
അവന് മൂന്ന് വയസ്സ് അംഗൻവാടിയിൽ പോണു
ഉം ആ മൂത്തത മോള് മോള് മൂത്തതാ പ്പതാണ് ഓളിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ
ഡിഗ്രി പഠ്ച്ചേ ആഹ്
സഹ്റവിയെക്കണാണ് പഠിക്കണത് അത് അവിടെ നിന്ന് പഠിക്കയാണ്
രണ്ടാമത്തെ മോളും ഹാഫിളാവാൻവാണ്ടി പഠിക്ക ഖുർആന്
ഇന്റെ മോന് ഖുർഹാൻ പഠിക്കണ്
ഉം
എറ ചേർന്നിട്ട
ഏഹ്
പഠിക്കാൻ തുണങ്ങിട്ട് കൊറേഅയോ
ഒള് രണ്ടു വർഷയി
ഉം
ഞ്ഞുണ്ട് തീരാന് ഉം
ഒള് സ്കൂൾ എത്രറല
ഓൾ പത്ത്ൽ പ്പം പത്ത്ക്കായി ഈ പ്രാവശ്യം പത്ത് എഴുത്ണ് ഇല്ലാതെ ഫുൾ ആക്കട്ടെ എന്ന് പറഞ്ഞ്ട്ട് അടുത്ത പ്രാവശ്യം പത്ത് എഴുതാംള്ളത്
ആഹ് ആഹ് ആഹ് പത്താം ക്ലാസ് ഒക്കെ ആകുമ്പോ നല്ല ബുദ്ധിമുട്ട് തന്നെയാണല്ലോ
ആഹ് ആ സ്ഥല്ത്ത്ന്നാണ്
അപ്പോള് എട്ടാം ക്ലാസ്യയര തുടങ്ങിയത്
ആ ഏഴ്ന്നാ പോയ
ഉം
ഉം
മോന് പിന്നെ അഞ്ചാം ക്ലാസ്ന്നേ പോയിണ്
ഉം ഉം ഇൻ്റെ മറ്റേ മോന് പോയിക്ക്ണ് ആഹ് ഇപ്പൊ അഞ്ചക്ക് ആയപ്പോ ഓ അപ്പൊ ഈ വർഷം പോയിട്ടേള്ളൂ
കഴിഞ്ഞ വർഷം പോയിട്ടൊള്ളു അഹ് ആഹ് മലപ്പൊറം ജില്ലേ
ന്നെ
ഹലോ ലോ കേ കേക്ക്ല്യേ ജില്ല കോഴിക്കോടാണോന്ന് ചോയിക്ക പഠിക്ക്ണതേ
അല്ലല്ല പറയാൻ പാടില്ലാന്നാണ്.
ഹസ്ബൻഡ് നാട്ട്ല്ല്ണ്ടോ
ആഹ് നാട്ടിലാണ് കൂലിപ്പണിയാണ് ഉം തന്നെ ഇങ്ങളെ ഹസ്ബൻഡ് വ്ടെണ്ടാ
ക്ളിയർ
ഇങ്ങളെ ഹസ്ബന്റിന്റെ ജോലി എന്താ
ആഹ് ഹസ്ബൻഡ് സ്കൂളാ. ഹയർ സെക്കഡറില് ഉർദു ഭാഷ
ഉം ഉം.
ചെറിയെ മോൾക് മോനോ മോളോ മോള് ചെറുത്
ഇങ്ങളെ വോയിസും ബ്രേക്കാവ്ണ്ണ്ട് ക്ലിയറാവണില്ല. ആഹ് ന്റെ വീട്ടില് ഇൻക്ക് അഞ്ച് താത്താര്ണ്ട് രണ്ട് കാക്കാര്ണ്ട്.
ഏഹ് ഞമ്മളെ പോലെ തന്നെ വല്ല്യ കുടുംബാലേ
ആഹ് ഹസ്ബന്റെ വീട്ടില് എട്ട് ഓലെട്ട് മ ആഹ് ഞാന ഏറ്റും ചെറുത്.
ഏ
ന്ന് എക്കോ അടിക്കണ്ട് ഫോണ്ങ്ങനെ.
പറഞ്ഞാ പറഞ്ഞതെന്നെങ്ങട്ട് ഇങ്ങനെ കേക്ക്ണ്ട്. ഏഹ് ഇങ്ങൾക് ഒരു സൗണ്ട് കൊറവ് തോന്ന്ണ്ട് ഇനിക്കി എക്കോല്ല്യാ
ന്റെ വീട്ടില് എട്ട് മക്കളെന്നാണ്.
ആഹ് ഇവടെ ഹസ്ബൻൻ്റെ വീട്ടില് പതിനൊന്ന് മക്കളാ എട്ടാണും മൂന്ന് പെണ്ണും.
ഏ ഇങ്ങളെട്ടും പെങ്കുട്ട്യളാ?
ആണോ ഉം.
ങ്ങള് എത്രാമത്തെ ആളാ ഞാൻ മൂന്നാമ്ത്തെ.
ബാക്കിള്ളോലൊക്കെ കല്യാണം
കല്യാണം കഴിഞ്ഞോ ഓ എല്ലാരീം കല്യാണം കഴിഞ്ഞ്.
ഇമ്മീ ഇപ്പീക്കെണ്ടോ ലോ
ഹലോ, ഉപ്പ മരിച്ച്പ്പോ രണ്ട് വർഷം കഴിഞ്ഞ്.
ഉം മ്മണ്ടാവൂലേ മ്മാന്റെടുത്ത് ആരാപ്പോ
ഇമ്മാൻ്റെടുത്ത് ഇപ്പം ചെറിയ അനിയത്തിണ്ട് പ്രസവിച്ചെടുക്കാണ് പിന്നെ ഒരനിയത്തി അവിടടുത്തെന്നെ വീടുണ്ടാക്കി കൂടിയാ അമ്മളെ സ്ഥലത്തെന്നെ.
ആഹ് ആഹ് ആഹ് അപ്പൊ മ
പിന്നാരെങ്കിലൊക്കെങ്ങനെ പോയി വന്നോണ്ട് നിക്കും പോയി നിക്കാനാർക്കും കയ്യൂല്ല എല്ലാർക്കും സ്കൂളും മദ്രസ്സൊക്കള്ളതോണ്ട്.
ആഹ് ഉം ഉം. ണ്ടാള് ള്ളോണ്ട് പിന്നെ കൊഴപ്പല്ലാല്ലോ ലേ.
ഉം ഉം ആരോന്നാട്ണ്ട്ന്ന്ള്ളൊരു സമാധാനേള്ളൂ.
ഉം പെട്ടന്ന് ഒന്ന് വിളിച്ചാല് വരാനോക്കേ ഉം.
ചെൽപ്പോ ഞങ്ങളട് ഇപ്പ വെരുവോ യെന്തോ അധികം നിക്കൂലാ കൊറെച്ച് നിക്കു വീട്. ഉപയോഗിക്കാതെ ഇട്ടാല് നാശായി പ്പോകുന്നൊള്ളൊരിത്.
ന്നാ ശെരിയാണ് നമ്മളാളും ആള് പെരുമാറ്റല്ലാഞ്ഞാല് വീട് കേടാവൂല്ലോ.
ഉമ്മേല്ലേ നിങ്ങളെ യുമ്മ യുപ്പക്കെല്ലേ.
ഞ്ഞ
വീട് സ്വന്തം വീട്ടാ?
ആഹ്
നമ്മള് വേറെ പോണതാണ് തറവാട്ടിന്ന് ഏഹ്
ങ്ങ ഉമ്മ പോയി ഹസ്ബഡിന്റെ മ്മ മരിച്ചിട്ട് നാലു വർഷായി. എന്റെ ഉമ്മ മരിച്ചിട്ടിപ്പോ എ
ഇപ്പ എട്ട് മാസായിട്ടൊള്ളൂ. ഏ ഹ്
രണ്ടാളെ ഇപ്പി ഇന്റെ ഞാൻ കല്യാണം കഴിച്ചു വരുമ്പോളേ ഹസ്ബൻഡിന് പ്പല്ല പിന്നെ ക്ക് ഒരു വയസ്സാകുന്ന എന്റെ പ്പ മരിച്ചന്ന്.
ങ്ങളും പ്പ അങ്ങനെ വെച്ചതാ?
ആഹ്
ആപ്പം കല്യാണക്കെ പിന്നെയല്ല ഏട്ടത്തിളെ കല്യാണം കഴിഞ്ഞ് നപ്പം.
ഒന്നുല്ല ഒരാൾത് മാത്രേ കഴ് ഞ്ഞിട്ടൊള്ളേയ്ന്നു. പിന്നെ കാക്കണ്ട്. വല്യ കാക്കണ്ടേയ്ന്നു.
ആഹ് ആഹ്
മ്മടെ ഓണ് ഗൾഫിലാണ്.
ഓരെക്ക് കല്യാണം കഴിഞ്ഞിലേ ആങ്ങളെമാരൊക്കെ.
ആഹ് എല്ലാർടെയും കഴിഞ്ഞ്. ചെറ്യായാൾടെ ഒപ്പേനേ. ഉമ്
എല്ലാരും വീടൊക്കെ ആയോ?
ആഹ് അപ്പതാ. ആയിക്കൊണ്ട് ക്ക്ണോരും ആവാന് ള്ളോലു ഒക്ക ണ്ട്.
വേറെന്താ?
ഉള്ളതുകൊണ്ട് പിന്നെ വീട്ടിൽ ആൾണ്ടാകെല്ലല്ലോ
ആഹ് വീട്ടിൽണ്ട്. അവട ഒരു തറവാട്ടില് ഒരു താത്തൊണ്ട്. അഹ് ആങ്ങള മാര് രണ്ടുപേർ വീടെച്ചു പോയി. തറവാട് കാക്കാക്ക് ക്കൊടുത്തേക്കന്ന്.
ഓരിക്ക് ഓരോ ഹസ്ബെൻഡുണ്ടാക്കിയോ?
ഇതെല്ല. ഹസ്ബെന്റ് ഓര ക്കൂടെല്ല. ഓര് വെയ്ക്കാ അപ്പോ മോൻ ണ്ട് മോൻ ണ്ട് ഉമ് ഇവരും മോനും ആടെ താമസിക്കും
ആ ഓൻ മാഷാണ് ഏഹ്
പിന്നെ അവര്
കല്യാണം കഴിക്കാനൊക്കെ ആയിണ്ടാവുല്ലേ
നിക്കൊടക്കണ്ട് ഉമ്
ഒരു മോനേയുള്ളെയ്ക്ക്?
ആഹ് ഒര് മോനേന്നെയുള്ളൂ. മാതിരി നമ്മെളൊന്നും മാതിരി സംസാരിക്കാൻ കഴിയൂല. അങ്ങന് ത്തത ഉം താത്താക്ക് അഹ്
അ അങ്ങനെ അറിഞ്ഞല്ലേനി കല്യാണം കഴിച്ച?
അന്ന്ന്നൊണ് കല്യാണം കഴിച്ചക്കെ പക്ഷെ ഓന് വലിയെ ശെരി ഇല്ലെനു ഓളെ നല്ലോം ദ്രോഹിക്കൊക്കെ ചെയ്യായിരുന്നോ? അപ്പൊ ഞങ്ങള് വാണ്ടച്ചതാണ് എനിക്കതെന്നും ഓർമ്മല്ല ചെറുപ്പത്തിലൊക്കെ പറഞ്ഞ കേട്ട ഓർമാണ്
ഉം ഉ ഉം ഉ.
ഉം ഉം ഓൻ വയറ്റലുള്ളപ്പത്തന്നെ ഒഴിവാക്കിച്ചാ
ഓരോരുത്ർക്കും കളാഹാക്കി കഴിഞ്ഞ് കൂടണ ല്ലോ
ഓളൊട് കല്യാണം ന്ന് പറഞ്ഞ ഓൾക്ക് പറ്റൂല.
പിന്നെ ആക കഴിഞ്ഞ
ആ ഒരു ആൺകുട്ടിയുണ്ട് അപ്പൊ പിന്നെ ഓല് അങ്ങനെ കഴിഞ്ഞു പോവും. ഇല്ല രാവിലെ ഒന്ന് പെയ്തു. മൂടൽന്നെണ് പക്ഷെ വല്ലാതെ മഴന്നുല്ല ഞാൻ കൊറെ ആളി. ഒണകീറ്റ്ണ്ട് ഞാൻപ്പൊ പൊർത്ത്ടണോ ആകത്തിടണോ ആലോഴ്ച്ചിരിക്ക പ്പോ
ഇടാ മഴന്ന നല്ല മഴന്ന് നാല മണിക്കൊക്കെ നല്ല മഴ
ഉം.
ഇപ്പ ചെറുതായിട്ടുണ്ട്.
മൂടി നിക്ക. എപ്പളാ പെയ അതാ പെയ മാരി നിക്കാണ്.
കഴിയൂല
കല്യാണം ഉ
ഞാനൻപ്പോ മോന് ഇവിടെണ്ട് ലീവിന് വന്നാണ്. ഓന് നാളെ പോണം. ഓന് ഡ്രസ്സ് മുഴുവൻ ഒണങ്ങി കിട്ട നാള കൊണ്ടണെങ്കിൽ.
ആ മറ്റേ ജുബയണ്ക്കാറല്ലേ
ആഹ. രാത്രി പിന്നെക്കെ റൂമില് ഫാനിന്റെ ചോട്ടിൽഅങ്ങ്. നിരത്തിട്ട് കൊറെേ അങ്ങനെ ഉണങ്ങി കിട്ടി.
ഞാനും അങ്ങനെതെന്നെ കാട്ടൽ വെള്ളം ചോർന്ന പിന്നെ ഫാന്റെ ചോട്ടിൽ നിർത്തി ഇടും.
ഏഹ്. വെള്ളം തോർന്നാ പിന്നെ ക്ഷീണ ന്നുല്ല അപ്പൊ പിന്നെ കഴിയോണ്ടന്നെ തിരുമ്പി ഇ വെള്ളം തോർന്നാ പിന്നെ. ആ ആ.
നേരത്തി ഇടും പറി രാത്രി കിടക്കുമ്പോ ആകെ ഡ്രസ്സ്‌ കാരം. ഉമ്
ന്നാ ആയ്കോട്ടെന്ന.
ആഹ് ശരിന്നാൽ.